ആ ഏ ഓ സുഖായിരിക്കു അവിടെ
ഓ ബടെ സുഖം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞോ
ഓ പണി കഴിഞ്ഞു ച്ചാല് ഇല്ല ഞാൻപ്പ ചായ കുടിക്കുന്ന് വീട്ടിലാണ് സ്വന്തം പ്രത്യേകിച്ച് പണികളൊന്നു
ആഹ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്തേര്ന്നു?
ഫസ്റ്റ് എന്താ ദോശായിര്ന്നു ചിക്കൻ കറിയായിര്ന്നു.
ആഹ് ഇന്ന് വടിം ദോശേ ഇവടിം ദോശെന്നെ.
അ് അല്ല കുക്കിങ്ങില് ഇൻട്രസ്റ്റാണോ?
ആഹ് ഇൻക്ക് ഇഷ്ടാണ്. ചെയ്യും.
എ ആഹ് എന്താ ഫേവറേറ്റെന്താ ഇഷ്ടപ്പെട്ടെ
അങ്ങനെ ഫേവററ്റ് ഇണ്ടാക്കാ സുഖം മറ്റേ മന്തില്ലേ അതാ
ആഹ് ആഹ് അല്ലാരും പറിം മന്തിക്കെ ഇണ്ടാക്കാൻ ബിരിയാണി കാട്ടിലും ഈസിയാണ്. മന്തിം ബിരിയാണിയെക്കെ ഇണ്ടാക്കാ ഭയങ്കര പക്ഷേ ഇൻക്ക് രണ്ടും പാരയിട്ടാ തോന് ന്ന ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ? ബിരിയാണി
മന്തിണ്ടാക്കാനല്ലേ ബിരിയാണി കാട്ടിലും സുഖാണ് അത്ര ഉ അത്ര ഉള്ള് ദാ
ആ കൊറെ കൊറെ സാധന സാമഗ്രികൾ കൊറയു അല്ലെ, അതെ.
പിന്നെ ബിരിയാണികാട്ടിലും കുറച്ചൂടി ഹെൽത്തി മന്തിന്നെ തോന്നുന്നു.
മന്ത്യാ
ആ അത അങ്ങനെ പറയുന്നേക്കണ്.
ഏം
കാരണം, ഓയലികണ്ടന്റൊക്കെ മറ്റനേകാട്ടിലും കുറവല്ലേ?
ആ അതിന്റെ ആ മന്തി പൊതുവേ എനിക്ക് താല്പര്യം കുറവാ അത് പെട്ടെന്ന് മടു ക്കുവല്ലോ?
അങ്ങനെ ഏ എ
ഉണ്ടെങ്കിൽ അവിടെ എത്തും, അത് കഴിണവരേ അത് ചൂടാക്കി ചൂടാക്കി കഴിക്കും.
എനിക്ക് മന്തി ഇഷ് ബിരിയാണി ഇഷ്ടല്ലന്നല്ല. മന്തി, ആണ്. ഒന്ന്കൂടി ഒരുപടി. ൻ്റെ സ്പൈസിനോടാ അ സ്പൈസ് ആയാലും മധുരാണെങ്കിലും അത്രക്ക് ഇങ്ങട് ഇല്ല അപ്പൊ ഈ മന്തി ഇത്ര ഇതില്ലല്ലോ മസാലകളും കാര്യങ്ങളും നി
ആ ശരിയാ ഞാൻ പൊതുവേ ഒരു സ്പൈസി ആളാണ് മധുരത്തിനായിടുള്ള ഇഷ്ടോ ഇപ്പൊ രാത്രി പിന്നെ ഫോൺ കാണും നമ്മളിരിക്കു ഈ ഷവർമന്റയും ലോൾ ഫ്രൈസിന്റെക്കെ ഇങ്ങനെ വീഡിയോ കാണത് കണുമ്പോ സൈക്കുല
ആ ഞാൻ ഇന്നലെ കൂടെ ഇപ്പോ ന്നല കൂടെ പോയാ എന്താ ഫ്രൈഡ് ചിക്കന്റെ റീല് കണ്ടോണ്ടിരുന്നപ്പോ നീ പറഞ്ഞ സെയിം സിറ്റുവേഷൻ
പു പിന്നെ പപ്പ വാങ്ങി കഴിക്കണം പിന്നെക്കെ എന്നിട്ട് കാര്യഇല്ല
ആ അതാണ് പിന്നെ രാത്രി പിന്നെ ആളില്ലെങ്കിൽ പിന്നെ പൂതി ഇതല്ലാതെ നീവർത്തില്ല
ജീവിതം അതിന് അനുകൂലാവുമാണം
ആഹ് അതാണ്
ആഹ് വീന്ന്ട്ട് എന്താ വീട്ടില് പണി കഴിഞ്ഞൊ
പണി കഴിഞ്ഞോണ്ട്ക്ക്ണ് ഇനി ഉച്ചത്തേക്ക്ള്ളത് റെഡിയാക്കണം ഞാന് ഇന്റെ വീട്ട്ലന്നെ സ്വന്തം വീട്ടിലന്നെ ഇപ്പ സ്കൂള് വിട്ടിട്ട് പോയതാ
ആഹ് ഞാൻ സ്കൂൾ വിട്ടിട്ട് പോയതാ
ആഹ് ഞാൻ പിന്നെ വ്
ഞാൻ ആഹ് ഞങ്ങള വീട് അടുത്തട് ത്തയോണ്ട് അവിടെം ഇവിടേം ത്തിങ്ങനെ എപ്പ വിളിച്ചാ അപ്പ പോവുമാണം ദൂരല്ലാത്തോണ്ടേ എങ്ങനെ മ് പിന്നെ ഇപ്പ ഇമ്മാക്ക് സുഖല്ലാന്നൊക്കെ പറയ്ന്ന്ണ്ട് അഡ്മിറ്റാണ് പിന്നെ ആട പോവണം അങ്ങത്തെ കൊറച്ച് പണികള്
എന്റെ പിന്നെ ഹസ്ബൻഡ് ഗൾ പോയത ഒരു വൺ ഇയ ല്ലേരായിട്ട് ഞാനിവ വീട്ട
അത്ശരി
അ വർക്കുണ്ട് ഉമ്മ വർക്കിന് പോകും വീട്ടത്തെ പണികളൊക്കെ
ഹാ ആ ശരി എന്നിട്ട് എങ്ങനുണ്ട് ചൂടൊക്കെ അവിടെ
ഓ ചൂടൊക്കെ അല്ല സൂപ്പർ ചൂട് അടുക്ക ആയതാ
ഇല്ലേ ശ്ശെ ഇവിടെ ചുറ്റുഭാഗത്തെ മഴ പെയ്തിന്ന് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഞാൻ നിക്കുന്നത് ഇതുവരെ പോയ്തിട്ടില്ല ആഹ് അവിടെ ഇങ്ങനെ പൊതുവെ മരങ്ങളൊക്കെല്ലേ സ്ഥലാണോ
മരങ്ങള് കൊറാ ചൂടാണ്
ആഹ് ഹസ്ബൻഡ് അതു കുറച്ചൊരു എന്തൊരു ഹൈ റ്റില്ല അവിടെ മരങ്ങളൊക്കെ കൊറവ പക്ഷേ
ആ ഹസ്ബന്റിന്റെ ഇണ്ടാവി കുറച്ചു സുഖാട്ടോ
ആഹ്
വീടിന്റെ മേലേഭാഗത്തും ഉണ്ട് പിന്നെ ചുറ്റും തെങ്ങ് മരങ്ങള് അങ്ങനെയൊക്കെ ആയോണ്ട് ചൂടിനെ വല്ലാതങ്ങോട്ട് അറി എന്റെ ഇവിടെ അർയുമ്പോ ആ ആഹ് അറിക്കണ് വെയില് ഫുള്ള് വീടിന്റെ
ഏ
പിന്നെ ഫ്രണ്ടില് തന്നെ ഒരു കോൺഗ്രീ റോഡുണ്ട് ആ വൈകുന്നേരം
ആ അത് മത്തേ ആഹ ഇപ്പൊ നമ്മള് കട്ട ഇടുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഒരു കുഴപ്പില്ലാത്ത വീടാരിക്കും പക്ഷേ ഈ കട്ട ഇടോടു കൂടി ചൂട്
ആ സത്യം എന്ത് ചൂടാറിയോ
പവർ കട്ടും വരുന്നില്ലെ രാത്രി ഉറങ്ങാനും വയ്യ
അതൊക്കെ അറിയ്യാ ഏത് ഉറക്കത്തിലാണെലും തന്നെ എണീ ക്കും അറിയും സാധാരണ അറിയില്ലല്ലോ അങ്ങനത്തെ ഡീപ് ഉറ പോയിനെങ്കില് ഇത് ഈ ചൂടുകൊണ്ട് എങ്ങനെ അറിഞ്ഞോവും
ശരീരം വീക്കാണെങ്കിൽ പിന്നെ നല്ലൊരു ഉറ എന്നാലും ഞാനൊക്കെ ഫാൻ ഓഫ് ആക്കിയാ അപ്പൊ ഉണരും
ഞാന് പിന്നെ എനിക്ക് ഉറക്കണ്ടേ ഞാൻ ഉറങ്ങണ ആളാ പക്ഷേ ഇപ്പൊത്തെ ഈ ക്ലൈമറ്റിൽ അതും അതൊന്നും പറ്റൂല
ഇല്ലില്ല കയ്യൂല്ല ഇനി ഉറങ്ങണന്ന് വെച്ചാലും ഉം
ഒറക്കണ്ടെങ്കിലും ഉറങ്ങൂല
കൊറച്ച് പിന്നെ തണുപ്പ് കിട്ടുമ്പോമ ന നിലത്തല്ലായിരുന്നു നിലത്തെടക്കാനും വയ്യ ഇപ്പൊ പാമ്പും ഉണ്ടല്ലോ അതിന്റെ ഇടക്ക്
ആ ഇ ആ ഇൻസ്റ്റ ഫുള്ള് റീലാ
ആ ഉള്ളിൽ കിടക്കാനൊക്കെ കെ എസ് ഇ സി ബിക്കാരോട് ഉള്ളിലും പുറത്താണെങ്കിൽ പാമ്പോണ്ടും വയ്യാർഞ്ഞിട്ട്
ഞാൻ എന്നാ വീടിന്റെ ഫ്രണ്ടിത്തെ ജനലൊക്കെ തുറന്നിട്ടാ കിടക്കാ ഞങ്ങള് റൂമില്
ഉം അല്ലെങ്കിൽ നടക്കൂലേ അതെ അതെ ഞമ്മള് ശ്രദ്ധിക്ക അത്ര തന്നെ
ഉം എന്നിട്ട് കർട്ടനൊക്കെ ഫുൾ ടോർച്ചടിച്ചൊക്കെ നോക്കിട്ടേ കിടക്കുള്ളൂ പേടി ഇണ്ട് എന്നാലും ചൂട് സഹിക്കണ്ടെ ഇത് ഫാന് കറങ്ങി കറങ്ങി അവസനം ഫാനിന്റെ കാറ്റ് വരെ ചൂട് കാറ്റ കാറ്റാ വരുന്നേ
ഫാനുണ്ടെന്ന് പേരിന് വേണ്ടി കറങ്ങാടോ അത് സംശ്യയം
ആ കാറ്റ് വരെ ചൂട് കാറ്റാ ഫാനിന്റെ കാറ്റ്
അതെ അങ്ങനൊരു അവസ്ഥ പക്ഷെ ഇപ്രവശ്യം എന്നത്തെക്കാളും കൂടുതല് ചൂടാണ് പറയുന്നുണ്ട്
ആഹ് എന്തോരു പേരുണ്ടല്ലോ അതിന്
സൂര്യാഘാത ഏറ്റ് നമ്മളിവ്ടെ വീട്ടിനകത്ത് ഇരുന്ന കൊണ്ടാണ് അതൊന്നും അറിയാത്തത് ത്രക്ക്
ഉം പൊറത്ത് പണി എടുക്കണോൽക്കൊക്കെ നല്ല
ഇപ്പ ഞങ്ങള് വീടിന്റെ അടുത്തൊരു മദ്രസ പണി നടക്കുന്നുണ്ട് അപ്പൊ അവിടെക്കെ ഈ പണിക്കാരങ്ങെ ടെറസുമലൊക്കെ ഓരോന്ന് കോൺക്രീറ്റ് ഇടലോ അങ്ങനെത്തെ സംഭവങ്ങളൊക്കെ ആവുമ്പോ ഞാങ്ങ വിചാരിക്ക എങ്ങനെയാണ് അങ്ങനൊക്കെ നിൽക്കാൻ കഴിയുന്നെന്ന്
പറ്റ ഇതെല്ലാതെ നിവർത്തില്ല ഒൾക്കൊരു ജീവിതമാർഗവും
എനിക്കൊന്നും ഒരു മിനിറ്റ് അവിടെ നിക്കാൻ കഴിയില്ല പൊള്ളീട്ട് അറിയോ
ഒന്നുല്ല അവിടന്ന് ഇപ്പോ എ എന്താ പറയാ ബെഡ്റൂമില് ഫാൻ ഇറങ്ങണം അതിന്റെ ചോട്ട്ന്ന്
ആ അതെ അതെ ഫ ഫാ നില്ലാതെെ നിക്കാൻ കഴിയുന്നില്ല ആക
ഒലിക്കാണ് ഞാൻ ഇവ്ടെവിടെ ഒന്ന് ഇങ്ങനെ അളകുമ്പണ്ട് തിരിച്ചന്ന്
ഹ്ഹ അല്ലെ പിന്നെ സെൻട്രലൈസി ഒക്കെ ആവണം
ആഹാ കൊറച്ച് വാണ്ടി വരും. ഇപ്പത്തെ ക്ലൈമറ്റിന ഏതാലും സോളാർ ബെസ്റ്റാല്ലേ അങ്ങനേണ് കത്തി വെയില്
ആഹ് കറണ്ട് ബില്ല് ഇപ്പ നല്ല അടിച്ച് കേറ്ന്ന്ണ്ട്. നമ്മള് വാഷിംഗ് മെഷീൻ ഇടാ വെള്ളത്തിനും കുറവുണ്ട് ഇപ്പം. ഉം ഫ്രിഡ്ജ്. ഉം ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെ പ്പം നിയന്ത്ര് ണം വെക്കാൻ പറഞ്ഞിട്ട്ണ്ടല്ലോ.
സോളാർ സോളാർ വെ നല്ല
അതെ ആ ഞാനൊരു റീല് കണ്ട്. റീല് ഞാൻ കണ്ട് ആ കറണ്ട് ബില്ല് അവർക്ക് എത്ര മുന്നൂറ്റി ഇരുനൂ റ്റിയൊക്കെ വന്നിട്ടൊള്ളൂ.
ആഹ് ൻ്റെ ബ്രദറിണ്ട് പറിണമ്മക്ക് സോളാർ വെക്കമ്മാ
ക്കുമ്പം നല്ലത്
നല്ല നല്ല അങ്ങനള്ള ചൂടുള്ള വെയിലല്ലേ. പക്ഷെ മയക്കാലായാ ഇത് എങ്ങനെയാന്നാ
ആ ആ അഹ് ശരിയാ ഉം ആ ഇത്പ്പൊ നമുക്ക് വെയിലന്നാ വെയിലോന്ന് പറയും മഴ വന്നാ മഴയോത് പറ രും അപൊ രണ്ടൊരൂ പാകത്തി ത്തിന് വേണോ
കഴിഞ്ഞറാശ്യം മഴ
ഇല്ല എല്ലാക്ഷിപ്രാവശ്യം വേനാൽ മഴ കി ട്ടും ന്ന് ൺ എവിടെക്കെങ്കിലും പ പെയ്യുന്നു ന്ന് പറയാൻ സാധ്യതണ്ട്ന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ടായിരു
ആ ഹസ്ബന്റ് വിളിച്ചപ്പോഴും അങ്ങനെ പറയ്ണ്ട് മഴ പെയ്യാൻ സാധ്യണ്ട് സാധ്യതണ്ട് വറെം പിന്നെ ബടെ നോക്കിട്ടന്ന ഒരു സാധ്യത ഞാൻ കാണണില്ല നല്ല കട്ടി വെക്ക
തുവരെ ഇങ്ങോട്ടൊന്നും പെയ്തിട്ടില്ല
ആ വെറുതൊന്നും മൂടിക്കെ ട്ടി ടൊരു സമാധാൻത്തിന് അതുപോലുല്ല
പെയ്യാണെങ്കിലോ നല്ലോ തിമിർത്ത് പെയ്യാ അല്ലെങ്കി പിന്നെ അധികം ചൂടായിരിക്കോ ഒരു മൂടിക്കെട്ടലാവുമ്പോ
ഉം അപ്പ അതിനൊണ്ട് കാര്യല്ല കുറേ മക്കളരുന്നള്ളൂ
അതെ ആഹ് മറ്റേ ഇതുണ്ടല്ലോ അവിടെ കോട്ടരുമാ തന്നെയല്ലോ പറയലേ ആഹ് അതിറ്റങ്ങളോട് കുടുങ്ങിട്ടുണ്ട് വീട് മൊത്തപ്പം
പിന്നെ പിന്നെ സ ആയിട്ടുള്ള ഒരു ടൈം ചത്തു പോവും ഇതത് പോവൂല
ചെവിയിൽ എവിടെങ്കിലൊക്കെ കയറിയാൽ പണി കിട്ടും ചെയ്യും
ഉം
ഞാൻ രാത്രിയൊക്കെ ആയാലും നല്ലോ നല്ലോണോ ലൈറ്റ് ഒക്കെ മാക്സിമം ഓഫ് ആക്കാൻ നോക്കും എന്നാലും എവിടു ഒന്നെങ്കിലൊക്കെ കേറി വരു
കുറ ചൊ അത് അരച്ച മൈങ്ങി വീഴും പക്ഷെ ചാവ്ണില്ല
ഏ ഇവരെങ്ങനെ ചെൽപ്പോ ചെ അടി അടിക്കുട്ടോ അപ്പൊ ചത്ത പോലെ കെടക്കും പിന്നെ കൊർച്ച് കയ്മ്പോ അതവിടുന്ന് എണീറ്റ് പോയിറ്റ്ണ്ടാവും
ആഹ് ഇത് എങ്ങനെ ചാവ്ണില്ല
ആഹ് ഒരുമാതിരി ഒരു സ്മെല്ലു ആണല്ലേ ഇല്ല ഇല്ല ഉറുമ്പിന്റെ ക്കെ ണ്ട് മര്ന്ന്
അവന്റെ കൂറച്ചോക്ക് ഞങ്ങ ഞങ്ങള് എടുത്ത വ് ട്ട്ല് കുറചോക്ക് ചൊമര്മ ഫുള്ളണ്ട് വരച് വന് പിന്നെ ഇത് വര്ന്ന് വര്ന്നേരം ബോധം കെട്ടി വീഴും
ആ ഇതയ്ന് ഒന്ന് രണ്ടെണ്ണ ക്കണേ നമ്ക്ക് എന്തെങ്കിലൊക്കെ കാട്ടെരുത്ത
അ ഉ എത്രയാണ് എവിടുന്നാ വ
ആഹ് ചെറിയ മക്കളൊക്കെള്ള വീടാവുമ്പളാണ് പ്രശ്ന നംവര് ക്ക്ത് അറിയൂലല്ലോ അവര് നെൽ നെൽ തലേ
അയിന്റെ മോനൊക്കെ ങ്ങനെ പെർക്കിക്കൊണ്ടുരു നല്ലണ്ടെങ്കി ഓ ന് പേടില്ല സാധനം എന്താ അറിയില്ലല്ലൊ
അറിയില ആ ഇല്ല അത് ഇങ്ങൻ നടന്നു പോകുന്നല്ലെ വര് കാണുന്നെ
ആഹ് അതിങ്ങനെ ജസ്റ്റ് ങ്ങെ പിടിച്ചിട്ടെങ്കി അവിടെ നിക്കും വിട്ടാ ആ പോക്ക് പോകും ചെയ്യും അവര്ക്ക് ഒര് കളി
ആഹ് അതെ
മേലെടെ ഇന്റെന്റെക്കെ ചൂട് പൊന്തിട്ട് ഞ്ഞി സ്ഥലം ബാക്
ആഹ് ഇനിക്കന സാന പൊന്തല്ല ശ് ഇ പ്രാവശ്യ ണ്ട് നെറ്റിമലൊക്കെ ങ്ങനെ വന്നിട്ട്ണ്ട്
എനിക്ക് ഇതുവരെ ഉണ്ടായി ഇല്ല
ഏ ചൂടു കൂടിന്റെ പൗഡർ ഇടാനൊന്നന്ന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞേക്കാം
അത എന്റെേന്നെ ഒന്നും വേൽിക്കണന്നല്ല വെറുതൊണ് കുഴപ്പമില്ല കേട്ടോ ഇ ശെർദ്ദ ഇങ്ങനെ ഭയങ്കര കുഴിണ്ടാവോഴിഞ്ഞ പ്രാവശ്യം ഒക്കെലയിലൊക്കെ വല വലിയ കുഴികളും
ഓ തലേക്ക് മൊത്തം- മേടിക്കാൻ പോന്നുന്നു ഇപ്പോ
ഓ ഓനക്ക ഓനക്കാണെങ്കി ചുരുണ്ട് ചുരുണ്ട മുടി- എയാണ് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കുരുവുംം കൂടി ആയി് എന്നാങ്കില് കേട്ട ഇ മെയ മൂറിവ് മുറിവ് തന്നെ വലിയ കുരു ഉണ്ടാവും ചൂട് കുരു പൈപ്പ- ട്ടണ്ട് അങ്ങനെണ്ടാവും കതിത്തിന്ന കഴിഞ്ഞ പ്രാവശ്യംൊക്കെ പ്രശ അത്രല്ലലോ പ ക്ഷെ നേത്തരു സ്ഥലം ബാക്കില്ല ഇപ്പം
ഉം